ക്കിലോണ്ടോ
ആഹ് ഇപ്പണ്ട് ഇപ്പ ക്ലിയറാണ് ആഹ് ആഹ് നേ പിന്നെ എന്തെക്കെ എന്താ പരിപാടി
ഞാനീ അച്ചാറൊണ്ടാക്കാൻ വേണ്ടീട്ടെ
ഏഹ്
ഇന്ന് വണ്ടിക്കാര് വന്നപ്പോ ആഹ് ഞാ വണ്ടിക്കാരെടുത്തുന്ന് മാങ്ങ വാങ്ങിയിരുന്നു പിന്നെന്താ
ഉം ഏഹ് അയിന്റെ തിലാവൂലേ
ചായക്കെന്താരുന്ന്
ഇന്ന് ചായക്കൊന്നു ഇല്ലേനു പ്പൊ കോഴിമുട്ട പുഴുങ്ങി കൊടുത്തോൽക്ക്
ആഹ്
എന്നും നീയും പറഞ്ഞങ്ങാണ്ട് പോ ആഹ് അത് നേഴ്സറി പോവുമ്പോ നീ പറയ് സമൂസ കട്ലെറ്റ് അങ്ങനത്തൊക്കെ പറയും പക്ഷെ ഇന്നൊന്നും പറഞ്ഞിട്ടൂല്ലേനി പറയാ അത് നന്നായി ഒരു സാധനോ ഇല്ലേനി അപ്പൊ പിന്നെ ഏന്തൊക്കെ വേണല്ലോ വിചാരിച്ച് ആഹ് ഇണ്ടായിറയും അത് വാ അങ്ങത്ത വാങ്ങി തരില്ല കാരണം എന്തൊക്കെയെണ്ണേല നമു ക്കറിയിലല്ലോ പൊറമെന്ന് വാങ്ങുമ്പോ
നിങ്ങള് ലീഫ് വാങ്ങി വെക്കൂലെ സമൂസക്ക്
ആഹ് ആഹ് പിന്നെ ലീഫ് ഞാൻ അത് ഇത് വാങ്ങിക്കലില്ല മൈദ കൊഴച്ചിങ്ങാണ്ടേ
അതെ അതിണ്ടാക്കി വെക്കോ
ഏഹ് ഞാനപ്പണ്ടാക്കണതാ പരത്തിങ്ങാണ്ട് നിക്ക് മറ്റേത്ണ്ടാക്കാൻ ആ മറ്റേ സാന്തണ്ടാക്കനാ ഏഹ്
അതേപോലെ തന്നെ ഈയ് ഇങ്ങ നീളത്തി പരത്തും.
ആ ആ റൗണ്ടാആാക്കി പരത്തിങ്ങാണ്ട് ഇങ്ങനെ നാല്. കഷ്ണാക്കിങ്ങാണ്ട് ആ പ ആ പത്തിരി പരത്തിങ്ങാണ്ട് ആ
അതിലെന്തൊക്കെ മൈദ മാത്രേ ഉള്ളൂ മൈദേംഉപ്പും വെള്ളോം മാത്രം ഉള്ളൂ.
ആ് അത് മാത്രം ചെയ്യൊള്ളൂ അത് കൊറച്ച് മുന്നെ കൊയച്ച് വെച്ചാല് പിന്നെ നമ്മൾ. എടുക്കാനാവുമ്പത്തേനെ കുറച്ച് മുന്നേ ഒരു മ മുന്നക്കം ചെയ്തെച്ചാല് നല്ല കൊഴഞ്ഞ് ങ്ങട് വരും. ഉം മൈദ ഗോ ഗോതമ്പ് പൊടിയാണെ. ആ പരത്തി. അല്ല ഗോതമ്പ് പൊടി ആയാലും നമ്മൾ മൈദ ആയാലും ഒക്കെ കൊറച്ച് കൊറച്ചൊന്നുങ്ങാണ്ട് പിന്നെ. പിന്നെ. ചോഓയിൽ പെരറ്റി വെച്ചാ പിന്നെ സോഫ്റ്റായി വരുമല്ലോ?
അതെ പിന്നെ നമ്മ ളത് പൊരിച്ചെടുക്കുമ്പോ ക്രിസ്പി യുണ്ടോ?
ആ നല്ലത്ണ്ടാവും എനിക്ക് എനിക്കതാ ഇഷ്ടം.
ഞാന് മറ്റേ ഷീറ്റ് വാങ്ങിച്ച്.
ഷീറ്റ് വാങ്ങിക്കല്ലേ ആ ഇവിടെ മൂത്തച് നൊക്കെ അങ്ങനാ ചെയ്യല്. നിക്ക് ചുറ്റാനറിയും ചെയ്യൂല പിന്നെ അയ്മ േക്കറ്റെ. ശ്രദ്ധ കൊടുത്തിട്ടില്ലാട്ടോ അതൊണ്ടാണ്.
ആഹ് അത് നല്ല എളുപ്പം ഉണ്ടിട്ടാ അത് തന്നെ ഞാനിവിടെ സ്റ്റോക്ക് ചെയ്യലാണ്.
ആഹ ചെയ്താ പിന്നെ നമ്മളത് അയി മലന്നെ നിക്കും.
ആ അത് ശരിയാ പക്ഷെ ഇങ്ങള് ചെയ്യണതാണല്ല അത്. അപ്പ അയിനിപ്പൊരു എഴുപത് റുപ്പ്യുണ്ട് ആ ആ ഒരു വട്ടിക്ക്.
ആണ്ല്ലേ?
ഇതാവുമ്പോ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട്.
ആ ആ അത് ആ അതന്നെ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യല് ചെലപ്പം സമൂസ ചെലപം കട്ലൈറ്റ് വേണന്ന് പറയും.
അതെ ഞാന്. എനിക്ക് എപ്പോഴും കട്ട്ലെറ്റ് ഇണ്ടാക്കുമ്പോ അതിന്റെ അരിക് ഒക്കെ ചെലേപ്പം പൊട്ടി പോവാ എണ്ണേൽ ഇടുമ്പോ.
അത് മുട്ട മുട്ടന്റെ ഇതില് നലോ താക്കിയ.
ഡിപ്പയലിണ്ട് ആ പക്ഷെ ആ അതില് ഡിപ്പയലിണ്ട് പക്ഷേ നമ്മൾ മറിച്ചിടൂലേ?
അയിന് വേഗം മറിച്ചിടരുത്.
പക്ഷെ വേഗല്ല കൊറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ്.
ഒരു മുരിച്ചിലൊക്കെ വന്നേന്റെ ശേഷം മെല്ലെ രണ്ട് സ്പൂൺ. ചിങ്ങാണ്ട് ആ അങ്ങനെ ചെയ്യണം നമ്മൾ പെട്ടനതാക്കുമ്പോ
ആ പക്ഷെ ഈ ഹോട്ടലീന്നൊക്കെ വാങ്ങിണേന് നല്ല പെർഫെക്ഷൻ ഇണ്ടാവല്ലോ? പുറത്തുന്ന് വാങ്ങണേ അവരത്.
ആ ആ ആ പക്ഷെ ഇണ്ടാവും ഞൻ പിന്നെ എന്താ പറയണേ? ആഹ് അതുമല്ല പിന്നെ നമ്മളത് ഇത് കൂടാൻ പാടില്ല ഉരുളങ്കിയങ്ങ്.
അതെ.
ആ അപ്പൊ പൊട്ട് വരും. ആഹ ആഹ
അപ്പൊ ആ അങ്ങനുണ്ട്. ആ ഉരുളങ്കെയങ്ങ് കൊറച്ച് കൊറക്കണം കാരണം ഉള്ളിന്റെ പിന്നെ അതുഉണ്ടാവും. പിന്നെ ഉരുളങ്കെയങ്ങും വെള്ളം പോലെ ഇതായി നല്ല. കൂടുതലായാല് വേഗം പൊട്ടും. ആ ആ ആ അങ്ങനാവുമ്പളേ
വെള്ളത്തിന്റെ അംശം വരുന്നുണ്ട്.
ആ ആ ആ
ഞാൻ അന്നിട്ട് മിക്കപ്പോഴും ആരോടെങ്കിലും ചോദിക്കലുണ്ട് നിങ്ങള് അങ്ങനെ വരല് ഉണ്ടോന്നൊക്കെ ആഹ് ഇതിപ്പോ ആകെ കൂടെ എണ്ണ മൊത്തം എണ്ണയിലാവും മൊത്തം സവാള ഇത് കഴിഞ്ഞ് മസാല മൊത്തം എണ്ണയിൽ അങ്ങോട്ടാവും ചെയ്യും ഭ്രാന്ത് വരും അപ്പൊ പിന്നെ അത് അരിച്ചെടുക്കാനെയാണ് അതൊരു ഭയങ്കര ചൊറ പിടിച്ച പണിയാ
ആഹ് കട്ടിലേറ്റ് കുറച്ചൊരു മറ്റേതാ സമൂസിം ഇതൊക്കെ ആവുമ്പോ വേഗം അങ്ങോട്ട്.
ആഹ് അതന്നെ വേഗം സമ്മതം സെറ്റ് ചെയ്ത് എക്ക് സമൂ ഞാൻ കൊറച്ച് പ്രോ ആണ്വെച്ച ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ ഇണ്ടാക്കി ഇണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ആയി പക്ഷെ കപ്പ്ക്ലറ്റ് എങ്ങനെ ഇണ്ടാക്കിയാലും ഈ ഒരു പണി കിട്ടുന്ന കാരണം ഞാൻ കുറച്ച് പിന്നാക്കാണ് കഴക്കാനൊക്കെ ടേസ്റ്റാ പിന്നെ എനിക്ക് തോന്നണേ അത് കൂ ഇതല എണ്ണ കുടിക്കും ചെയ്യാണ് ഇങ്ങനെ പൊട്ടുമ്പോ
ആഹ് അഹ്ണ്ടാവും പിന്നെ എന്താ ബ്രെഡൊക്കെ വേഗം എണ്ണ കുടിക്കുന്ന സാധനം ആണല്ലോ
ആഹ് അതന്നെ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ടി വരും
ആഹ് ആഹ് ശ്രദ്ധ കുറച്ചാല് അവ കരിഞ്ഞു പോവും ചെയ്യും ആഹ് അയിമക്കന്നെ ശ്രദ്ധ വേണ്ടിവരും
ആഹ് അതാണ് പിന്നെ വേറെന്താ ഇണ്ടാക്കല്
വേറെ ചിക്കൻ റോളുണ്ടാക്കും
പോവോ ചിക്കറോള് മാവ് കലക്കി ഒഴിച്ചിട്ടാണോ ഉണ്ടാക്കല്
ആഹ് ആഹ് അങ്ങനെ അധികം ഉണ്ടാക്കല് ഞാന് കല്ക്കി വച്ചിങ്ങാണ്ട് ആഹ് അങ്ങനാക്കും പിന്നെ എല്ലത്തിനും ആ ആഹ് എല്ലത്തിനും ഒരേ ഇതാണല്ലോ സമൂസക്കായാലും ഇതിനൊക്കെ ഒരേ പ്രോസസാണല്ലോ പിന്നെ ഉള്ള് ഫില്ലിങ്സ് ഉം ഉം ആഹ് ആഹ് പിന്നെ ഇത് മലുള്ള മാറ്റ
അതുകൊണ്ട് കൊറെ ഒക്കെ സമാധാനാവു ഒരു ഒരു മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കാ
ആഹ് അതന്നെ അത്ണ്ടെങ്കി പിന്നെ അത് അങ്ങനെ ഇണ്ടാക്കാ പിന്നെ ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി തരാൻ നോക്കിട്ടില്ല ട്ടോ ഞാന്
അതെ അ ഇതേ ഫില്ലിങന്നെണ് പക്ഷെ ഇതേ ഫില്ലിങ് ആണ് ഈ ദോശ ഉണ്ടാക്കൂല്ലേ നിങ്ങള് അതന്നെ കുറച്ച് കോഴിമുട്ട അഞ്ചെണ്ണം വേണെന്നള്ളൂ അതുമ്മൽ കുടി മേലക്കുടി ഒഴിക്കാൻ നല്ല ടേസ്റ്റാണ ഇണ്ട് സംഭവം
ഏഹ് ഞാനാ ചെയ്ത് നോക്കിയിട്ടില്ല
ഒരുസം ട്രൈ ചെയ്തോക്കി കുറച്ച് അധികം മസാല വേണമെന്നുള്ളു
ആണ് ല്ലേ
ആഹ് ഇത് ദശ ഉറ്റും ഉണ്ടാകും പിന്നെ ചപ്പാത്തി ഇതാക്കിട്ടുണ്ടാക്കും
ആഹ്
ചപ്പാത്തി ഇണ്ടാ
ആഹ് ഏഹ് അപ്പൊ വേ ഹാഫ് വേവ് ആക്കലാണ് ഒന്ന് മറിച്ചിട്ട് ക്കാണ്ട് ചപ്പാത്തി പരത്തിക്കാണ്ട് ആഹ് ആഹ് ഏഹ് ഇണ്ടാക്കി നോക്കില്ല മക്കള് പറയിലന്ന് ഇണ്ടാ ഉണ്ടാക്കാൻ വേണ്ടി പറയല്ണ്ട്
അഹ് ഒഴിവു സമയത്തൊന്ന് ഇതേപോലെ ഫില്ലിംഗ് ഇണ്ടാക്കി ക്ക് ഇണ്ടാക്കിയോക്കി നല്ല ടേ
ആഹ് ആഹ്
ടെസ്റ്റാ നമുക്ക് ഒരു പീസ് ഒക്കെ മതിയാവും പിന്നെ വയറു തും കട്ടിയിലല്ലേ എത്രയോ പത്ത് ലയർ വരുന്നുണ്ട് അഞ്ച് ലയർ അഞ്ച് ഞ്ച് ലയറാവുമ്പോ പത്തായി അപ്പൊ പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ലയർ ആക്കിയാൽ മതി ഇല്ല നമുക്ക് അത് വായയിൽ കൊള്ളൂല വല്യ വല്യാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്കുതോന്നുന്നു ഒരു ആഹ് ഉം ഒര് ഒര് നാല് ലയറോ അഞ്ച് ലയറോ ഒക്കെ മതി സത്യത്തിൽ ഒരുപാട് ക- ട്ടി കൂടുമ്പോ നമുക്ക് വേഗം വയർ നിറയും ചെയ്യും പിന്നെ അല്ലെങ്കി ചെയ്യ കൊറച്ചൂടെ പരന്ന പാത്രംല്ലേ
ആഹ് ആഹ്
കുറച്ചൂടി പരന്നതാവുമ്പോ അത്രക്കങട്ട് പക്ഷേ സംഭവം നല്ല വലുപ്പം ഉണ്ടാവും വല്ല്യ ഹൈറ്റ് ഇല്ലാതെ ഉണ്ടാക്കിനോക്ക്
ആഹ് ആഹ് കട്ടില്ലാതെ വരുംല്ലേ
ആഹ് കട്ടില്ലാതെ വരുമ്പോ പെ
ആഹ് ആഹ് ആഹ് ഏഹ്
ഉം സംഭവം അടിപൊളിയാ അത് മധുരം ഉള്ളതും ഉണ്ടല്ലോ
ആഹ് ക്ക് പറ്റൂല
ഞാന് ഇല്ലേ ആഹ് ആഹ് ഞാന് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ചെയ്ലുണ്ട്
ഏഹ് ആഹ് അതാണല്ലേ ഏ എല്ലാം ചെയ്യോ ചുരിദാർ ഇതൊക്കെ അടിക്ക്യേ
ആഹ് ബ്ലൗസും ഷർട്ടും അറിയില്ലട്ടാ
ആഹ് ആഹ് ആഹ്
ഞാൻ പച്ചക്കറി കൃഷിയുണ്ട് കുറച്ചൊക്കെ
എന്തൊക്കെണ്ട് അതെ
പച്ചക്കറി വെണ്ട മത്തന് പിന്നെ പയറ് പിന്നെ എന്താ മുളക് പച്ചമുളക് തക്കാളി ഇങ്ങനെ തക്കാളിയൊന്നും ഇപ്പം ഇണ്ടാക്കലില്ല ട്ടോ മഴയല്ലേ
ആഹ് ഇപ്പോഴും എന്റെതും ഇപ്പൊന്നും വെ ഏഹ് വെളഞ്ഞ് നിക്കണില്ല വെറുതേ തൈകള് മാത്രാമായിട്ട് നിൽക്കാണ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ അല്ല എല്ലാം കൃഷി വിളവെടുത്തു കഴിഞ്ഞിരിക്കാ ഇനി ഇപ്പ മഴ പെയ്തതോടു കൂടിയിട്ട് ഒന്നും പച്ചമുളക് മാത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ഇപ്പൊ ചെടിയായിട്ട് നിക്ക തൈ മാത്രയിട്ട്നിക്കാണ്
ആഹ് അപ്പൊ എല്ലാ മയത്തും എല്ലാം ഉണ്ടാവിലല്ലോ മുളകും മത്തനുണ്ട് ഞങ്ങക്ക് പിന്നെ എന്താ പയറൊക്കെ കുഴിച്ചിട്ട്ണ് ഇനി വള്ളിയായിട്ട് വരണം
ആഹ് മത്തന് ഇതേപോലെ ഒരെണ്ണം ഒക്കെ ഉണ്ടായി ഒരെണ്ണം അത്യാവശ്യം വലി ത്തിലുണ്ടായി ആദ്യായിട്ട്
ആഹ് ആഹ് ആഹ് നമ്മൾ അടുത്തത്ത് തൊടിയ അതിന് സ്ഥലം വേണം നമുക്ക് പിന്നെ സ്ഥലം കൊറവാ
ഞാൻ പിന്നെ ഈ മേ പന്തലിട്ടിട്ട് മേലക്ക് പടർത്തിട്ട് ആഹ് അതെന്നെ കൊറെ പൂവിട്ട് പോവുംന്നല്ലാതെ ഇങ്ട് എല്ലാം ഇങ്ട്ട് ണ്ടാവണില്ല മറ്റുള്ളതിനെ പോലെ
നല്ലോണ്ട ആഹ് ആഹ് ഉണ്ടാവൂലേ അത് ത് കാണുമ്പോ ഒന്നായാലും നമ്മക്ക് ഭയങ്കര സന്തോഷാണ്
അയ്യോവിളവ് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ ഒരു തൊര വെര്യാണ്
ആഹ് തൊര വരൂം ഞാൻ ഞങ്ങൾ ആദ്യം വാർപ്പ് ടെറസിന്റെ മോള് കൊറേ ഉണ്ടാക്കിയിനി പക്ഷേ ഈ
അതെ പക്ഷെ ഇത് അത് വാർപ്പിന് കേടല്ലേ
അത് പറഞ്ഞഞ് കേട്ട് എല്ലാവരും വാർപ്പിന് കേടാ ഞങ്ങള് ചിരട്ടൊക്കെ വെച്ച് പോയി നല്ലോണം ഉണ്ടായി കാരണം നല്ല വെയിലല്ലേ വേനൽകാലത്ത് നല്ല വെയിലാണ്ടാവോ നമുക്ക് ഇവിടെ ആപ്പൊ ഉണ്ടായി പക്ഷേ ച്ചെ ഈ വേസ്റ്റിന്റെ നമ്മള് തെല്ലാം ഇട്ട്ടുക്കല്ലോ വളത്തിന്
ആഹ് ആഹ്
അപ്പൊ ചേരാട്ടംങ്ങട്ട് ഔത്തക്കൊക്കെ വരാൻ തുടങ്ങി അതിനൊക്കെ ആണ്ട് ഒഴിവാക്കി
അതെല്ലേ ആ അത് അത് മാത്രല്ല വാർപ്പ് പിന്നെ നല്ല കേടു വരും വിള്ളല് വരും ചോർച്ച് വരും ആഹ ഭയങ്കര പ്രശ്ന എന്താവിട കൃഷി എത്റ ചെയ്താലും നിങൾ വാർപ്പിനു മേലെ ചെയ്യരുത് അത് നമ്മൾ ആലോചിച്ച നോക്കിയാൽ മതിയല്ലേ അത്ഇങ്ങനെ മേലെ നിക്കല്ലേ ഇപ്പ പ്ലാസ്റ്റിക് കവറിലയാലും ആ ഈർപ്പം നൽ അയിന്റെ ഓട്ടയിലൂടെ പുറത്തേക്ക് വരല്ലേ സ്ഥിരായിട്ട് ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കി തന്നെ നമ്മ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ വറപ്പില വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചോർച്ച് വരുന്നുണ്ടല്ലോ
ആ അത ഇന്ന് ശ്രദ്ധിക്കാൻ ഇപ്പ വന്നില്ല മോളില് പിന്നെ ചെടികള് വെ ച്ച്ക്ക്ണ്ഞാൻ ഇങ്ങനെ പാരപ്പറ്റിന്റെ മുകളിലും ബോഗൺ വില്ല ഉം അതാണ്ന്നായിക്കോട്ടെട്ടോ ഉ ഉ